ആഹ കേൾക്കുന്നുണ്ട് അവിടെ മഴ പെയ്യാൻ തുടങ്ങിയോ
പെയ്യൻ തുടങ്ങയില്ല പറ്റിച്ചോൊണ്ടിരിക്കുവ
ആഹ എന്തൊക്കെയോ ഒരു സമുണ്ട് പോലെ തോന്നിയ ഞാൻ ചോദിച്ചത്
ആഹ് മഴ പെയ്യുന്ന ഒരു ഇടി ഇടിമുഴ ഒക്കെ ഉണ്ട് ചെറുതായിട്ട്
ആ് ഇവിടെ ഞങ്ങൾക്കും ക്ലൈമറ്റ് ചെറുതായിട്ടൊന്നും ചേഞ്ച്ായി രാവിലെ നല്ല മഴയായിരുന്നു ഉച്ചക്ക് ഭയങ്കര വെയില് ആ ഒരു സ്ഥലമാണെന്ന് തോന്നൂല ഇപ്പൊ വീണ്ടും ഒരു ഒരു ഇങ്ങനെ മേഘം വന്ന് മൂടുന്ന പോലെയുണ്ട്.
കാലാവസ്ഥ മാറുന്ന അനുസരിച്ച് അസുഖങ്ങൾ വരുന്നുണ്ടോ?
തീർച്ചയായും ഉണ്ടല്ലോ പിന്നെ ഓൾറെഡി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ മോൻക്ക് അപ്പൻഡസൈറ്റിസ് വന്നിട്ട് ആ ഒരു ഇതി അതി അവനക്ക് അതിന്റേതായ ഒരു കെയറിങ്ങ് കൊടുക്കുന്നുണ്ട്. അ അതുകൊണ്ട് ചെറിയ പിള്ളേർക്കാരും വന്നിട്ടില്ലാന്ന് മാത്രം പക്ഷെ ഇണ്ടന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും. ചുമയും പനിയൊക്കെ ആയിട്ട് വൈറൽ ഫീവറൊക്കെ ആയിട്ട്ണ്ടെന്ന് പറയുന്നുണ്ട്.
മൂത്തയാക് എത്രയസ്സ് ഇണ്ട്?
മൂത്ത ആൾക്ക് പതിനെട്ട് വയസ്സ്. വീട്ടക് കാരി. ഹ് ഹ് മോളാണ് രണ്ടാ ത്താൾ പന്ത്രണ്ട് വയസ്സ് മൂന്നാമ ത് എട്ട് വയസ്.
മം എന്റെ മൂത്ത ആക് എട്ട് വയസ്സ്.
ആ.
മൂത്തയാൾ എട്ട് അ രണ്ടാ മൂത്തത് നാല്. മൂന്നാമ രണ്ടേ മുക്കാല് രണ്ടര മം ചെറിയ ആൾ എല്ലം ചെറിയ കാത്തരി വത്തിരി ആയത്‌ കൊണ്ട്
ആഹാ അതെന്റെ ബ്രദറി അതെ. എന്റെ ബ്രദർനു ഇതുപോലെയാ മൂ ത്താൾക്ക് എട്ട് വയസ്. അതിന്റെ താഴെ മൂന്നു പേര്. അപ്പൊന്ന്ആലോച്ചോകി നാല് പേരാ.
ആ ഇവിടെ നാലുണ്ട് കിട്ടിയന കൂടെ കൂട്ടി.
എഹ ഹാ. അ കേട്ട്
അത് ഇതിനേക്കാളിലോക്ക ബാക്കി എനിക്ക് ഈ നാലെണ്ണത്തിനെ പോ മൂന്നെണ്ണത്തിനെ ഹ മെരുക്കി എടുക്കുന്നതിനേക്കാളും പണി. അതെ തെതെ അതെ തെത തെതെ ചക്കയും ചക്കയൊക്കെ പൊട്ടിച്ച വെച്ച് കഴിയുമ്പം ഏ. ഇവിടെ മൂന്ന് പേരുടെ കയ് വാരി അത്തപൂക്കളം പോലെ ആക്കി വെക്കും.
അതലെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ. അവരുടെ ഏജ് അതാണ് മ്.
അവരത് ചെയ്യണം
ഉം നോർമൽ ആണല്ലല്ലേ ഡെലിവറി ഒക്കെ
ആ നോർമൽ ഡ ഡെലിവറി നോർമൽ ആായിരുന്നു പക്ഷെ ഇതുവരെ നിർത്തിയിട്ടൊന്നുംല്ല ചെറിയൊരു ഹോസിറ്റല്കേസ് അത്കഴിഞ്ഞ് ഉണ്ടായി അത്കഴിഞ്ഞഴഞ്ഞപ്പോ പിന്നെ അത് ഒരു ടൈല് കാലി മുട്ടി അത് ഇൻഫെക്ഷൻ ആയി കരിയാതെ നിന്നു ഒരു ടൈൽ ടൈൽ വീടിലിടന്ന് ടൈലില്ലേ
ആ ആ് ആ അതെ ആ ആ ആ
കാലിലൊന്ന് വൂണ്ട് ഒന്ന് ഒന്ന് മുറിഞ്ഞു ച്ചോന്ന് അതൊന്ന് ഞരമ്പിലൊന്നുരു ഇതായി ഒരു ഇതായ മാറി പിന്നെഅവിടൊരു ആൾസർ പോലെയത് കരിയാ കരീയാതെ നിന്ന് നിന്ന് സർജറി ഓക്കെ വേണ്ടി വന്നു
ഷുഗറിന്റെ ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ
ട്ടുല ബുധിമു ട്ടായിട്ട ഒന്നുല്ല ഈ ഒരു മുറിവ് വന്നിട്ട് അത് ഈ ടയലിന് വിഷാംശം ഉണ്ടല്ലോ മർ കുറി ഇൻഫെക്ഷൻ
ഉണ്ടല്ലേ അത് സംഭവിച്ചായിരികൂല്ലേ ഓ
ഏതായാലും എന്നതാന്നൊന്നും ആശുത്രിക്കാർക്കു അിറി യത്തില്ല ഞങ്ങൾക്കു അിയതില്ല സർജറി ഒക്കെ കഴിഞ്ഞ ഇപ്പൊനോ മല്ലായി
അതല്ലെ ആ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ടൈൽലിനൊക്കെ ഇങ്ങനെ പറ്റ എന്നൊക്കെയള്ളത് എനിക്കറിയില്ലായിരുന്നു ട്ടോ
ഉം ടൈല് നമ്മുടെ ഈ യും തകരപ്പാട്ട പോലെയുള്ളതിൽ ഒക്കെ ഈ തുരുമ്പോ ഇരുമ്പോ
ആ അത്ണ്ട് അത് പോയ്സൺ ആണെന്ന് പറഞ്ഞേക്കെ പക്ഷെ ടൈലിനുണ്ടല്ലേ എങ്ങനെ
അത് മെർ
അതെലേ ഉം ഞാന അത് ആദ്യയിട്ട് കെൾക്കാട്ടോ അതാ ചോദിച്ച
ആ പിന്നെ നമ്മടെ സമയം ശരിയല്ലാതൊണ്ട് ഇങ്ങനെ ആദ്യവായിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഒ ത്തിരി നമ്മൾ നടക്കുല്ലോ ഭാഗ്യം കൂടെയുള്ളത്കൊണ്ടേ അപ്പൊ രണ്ട് മൂന്ന് പിള്ളേർ ഇട്ടിട്ട് ഒത്തിരി ആ അതന്നെ എല്ലാർടെയും കാര്യത്തിൽ ഇങ്ങനെ ഓരോന്നും ഓരോത്തർ
ഓരോന്ന് ഓരോത്തർക്ക്ണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഓ രോന്ന് നമുക്ക് വരുന്നത് ത് എന്തായാലും നല്ലത് വരുത്തട്ടെ നമുക്കൊക്കെ കുട്ടികളുടെ സൗണ്ടൊന്നും കേക്കുന്നില്ലല്ലോ
ക്കു മൂന്ന് ഏ രണ്ടാമത്തെ ആള് അമ്മ വീട്ടിൽ പോയേക്കുവാ ഇനിയിപ്പ അവിടെ ചക്കേം മാങ്ങേം എന്തെങ്കിലും കാണും ഇവിടെയിണ്ട് ആ മൂത്തവളിരുന്ന് സിനിമ കാണുന്നുണ്ട്
അതെല്ലേ
ത്ത്കിടന്നുറങ്ങുന്നുണ്ട്
അതെല്ലെ ആ എന്റെ മൂത്ത ആളും ചെറിയ ആളും കൂടെ എന്താണ് ഏതോ ദൃശ്യം റ്റു അങ്ങനെന്തോന്ന് കണ്ടോണ്ടിരി
ത്രീ ത്രീ ആ
ത്രീയല്ല ത്രീ കണ്ടിട്ടില്ല അപ്പൊ അത് കണ്ടിന്യേഷൻ കിട്ടാൻ വേണ്ടിട്ട് ഇന്നലെ രാത്രി ദൃശ്യം വൺ കണ്ടു ഇപ്പം ദൃശ്യം കാണുന്നു ഇനി കാണുവായിരിക്കും ദൃശ്യം ത്രീ കാണാൻ ഇന്ന് കൊണ്ട് കൊണ്ട് തീരും ചിലപ്പോ പറയാൻ പറ്റില്ല ആ അതെ ആ തിയാട്രി പോണംന്നൊക്കെ പറയാന്നാണ് പക്ഷെ അപ്പന്റിസൈറ്റിസും കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഒന്ന് കെടക്കണ ആളെ കൊണ്ട് ഞാന് കൊറച്ചു ബുദ്ധിമു ട്ട് റസ്റ്റിന് റെസ്റ്റ് തന്നെ വേണ്ടേ ഒരു റ്റു ത്രീ വീക്സ് മതി റസ്റ്റ് പഷെ അതില് അവര് പ്രോപ്പറായിട്ട് ഒന്ന് കെടന്ന് കിട്ടണ്ടേ ഇത് ചാടണം ഇന്നലെ ക ത്രീന്ന് പറഞ്ഞ് താഴെ വീണു ഒന്ന് അങ്ങനയൊക്കെയാണ് വെറുതെ ചാടിട്ട് മിഞ്ഞാന്നങ്ങ് കഴിഞ്ഞതേയുള്ളു സർ തെറി അതാണ്
ആ മു പറഞ്ഞകേക്കെല്ല മക്കള് അവര് പി പിന്നെ നമ്മള് പറയണല്ലല്ലോ കേക്കുന്നത്
അതെ അവരുടെ പ്രായം പിന്നെന്താ വെക്കേഷനായിട്ട് ടൂറോക്കെ പോയില്ലേ പിക്നിക്ക് ഒക്കെ പോയില്ലേ നോയിക്കാ
ബുദ്ധിമുട്ട് നമ്മുക്ക് വരുന്നു എന്നുള്ളത് അവര് മനസിലാക്ക
ഹലോ
ബുദ്ധിമുട്ട് അവർക്ക് ക്ക് നമ്മളുടെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവില്ലല്ലോ
അത് മനസ്സിലാക്കെങ്കിൽ നമ്മൾ കുട്ടികളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലായിരുന്നു
അതെ അതെ അതെ അതെ അവർക്ക് നമ്മുടെ ആ ഒരു ടെൻഷൻ അവർക്ക് ക്ക് സ്സിലാവില്ലല്ലോ അതെന്തുകൊണ്ടാണ് നമ്മള് പറയുന്ന അവര് അവർക്ക് ഉൾക്കൊള്ളാനുള്ള ആയിട്ടില്ലല്ലോ
അതെ അത് പുറമേക്ക് അവന്റെ മു ഹീലാവാൻ പണിയില്ല ഇപ്പ തന്നെ നല്ല കുറച്ചൊക്കെ ഉണങ്ങിയ പോലെ ഉണ്ട് പക്ഷെ ഉള്ളിലത്തത് എന്താ നമുക്ക് അറിയില്ലോ അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞത് രണ്ട് മൂന്നാഴ്ച്ച റെസ്റ്റ് എടുക്ക എന്നിട്ട് പിന്നെ പതുക്കെ പതുക്കെ പക്ഷെ അവന് ഇപ്പ തന്നെ ഹെവി ഫുഡ് കഴിക്കണം മന്തി വേണം ബിരിയാണി വേണം മോഹിറ്റോ വേണം അതൊക്കെയാണ് അവന്റെ ആവശ്യങ്ങള്ൾ ഉ ഞാൻ പറ ഒരാഴ്ച പോലും ആയിട്ടില്ല എറെ പൊന്നും മോനെ അടങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞിരിക്കയാണ്
ഉം
അങ്ങനെ പിന്നെ വേറെന്താ നാട്ടിൽ
എല്ലർക്കും ഭക്ഷണം ഉണ്ടാക്കുമ്പം ഇതിനൊരു
ഞാൻ നേരത്തെേ കൊടുക്കും റൂമിലേക്ക് കൊണ്ടുവരും പിന്നെ കൊറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കൊടുക്കും വല്ലാണ്ട്ങ്ങ് നമ്മള് സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും പറയില്ല അപ്പൊ ഇത്തിരീച്ചെ കൊടുക്കും ഒത്തിേരീച്ചൊക്കെ കൊടുക്കും ഒരിത്തിരി ക്വാണ്ടിറ്റി ഒക്കെ വളരെ കുറച്ചിട്ട് കൊടുക്കും അപ്പൊ പിന്നെ അതില എങ്ങനെയാ പോം പിന്നെ നമ്മൾ ഈ ചിലപ്പം ഭക്ഷണം കൊടുക്കുമ്പോ ഈ ഫോണ് ചിലപ്പോ കൊടുക്കുന്ന പരിപാടി ഉണ്ട് ഇപ്പൊ ഞാനത് ആദ്യം സ്റ്റോപ്പ് ചെയ്താ ഇപ്പ വീണ്ടും തുടങ്ങേണ്ട അവസ്ഥ വന്നക്ണൊന്ന് കഴിച്ചു കിട്ടാൻ വേണ്ടീട്ട് ആന്റിബയോട്ടിക്സ് ഒക്കെ ഉള്ളതല്ലേ അതിന് വേണ്ടിട്ട്
മ്മ്
ഇനിയിപ്പം സ്കൂള് തുറന്ന കഴിഞ്ഞാലുള്ള എന്താണ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ സ്കൂളിലത്തെ
ഇന്ന് അതിന്റെ പരിപാടി ആയിരുന്നു
അല്ലെ ബുക്സ് ഒക്കെ കവർ ചെയ്തോ
ഇല്ല ഇനി അതിനെയുള്ള പണി അംഗം തുടങ്ങണം അത് ഈ പറയുന്ന പോലെ ചക്ക വെട്ടുന്ന പോലത്തെ പരിപാടിയാ ഉ എല്ല അ ത്തായിട്ട് മൊത്തവും എല്ലാവരുടെയും ചെയ്ത് അതെ ഫുള് പേര് എഴുതി വരുംപഴുത്തേ ഒരു ദിവസത്തെ കളിയാണ്
പിന്നെ നമ്മക്ക് ഭയങ്കര എഫർട്ട് അതുമല്ല അതങ്ങനെ കഴിഞ് കിട്ടിക്കഴിഞ്ഞ ഭയങ്കര ഒരു സമാധാനമാണ് ഞാനിപ്പോ എന്റെ വീട്ടിൽ വീട്ടില ഹസ്ബൻഡിന്റെ വീട്ടിലാണ് അപ്പൊ ഞാനിപ്പ എന്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാണല്ലോ അപ്പൊ ഞാൻ ബുക്സ് ഒക്കെ അവിടെ വാങ്ങി വെച്ചു ഇനി തിരിച്ച് പോയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു വന്നതാ ത അപ്പൊ അതിന്റെ ഇടയിലാണ് ഇപ്പ ഇങ്ങനെ മോനിക്ക് സർജറി വന്നത് ഇനിയിപ്പൊ അവന്റെ കുറച്ച് ഇതക്കെ കഴിഞ്ഞിട്ട് മുപ്പത്തൊന്നാം തീയതി കൂടെ ഒക്കെ പോവയുള്ളൂ അപ്പോ അവിടെ പോയിട്ട് എനിക്കൊന്ന് മലമറി പിക്കാനണ്ടാവും ശരി സത്യം പറഞ്ഞു കഴിഞ്ഞ യൂണിഫോ ഒക്കെ ചെയ്ത് അങ്ങനെക്കെ വാങ്ങി വെച്ചിട്ടോ ബാക്കിയുള്ളതൊക്കെ കിടക്കുകയാണ് പെൻഡിങ്ങിലാണ് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവനക്കും വരണം എന്റെ കൂടെ ബാഗ് വാങ്ങിക്കാൻ ലഞ്ച് ബോക്സ് വാങ്ങിക്കാൻ അങ്ങനെ ഒക്കെണ്ടാവല്ലേ വാട്ടർ ബോട്ടില് അവരുടെ ഓരോ കോമഡി കാരക്ർ കോമിക് കാരക്ടർസ് ഒക്കെ എല്ലരും വാങ്ങള്ളൂ നേരൂട്ടായോ ക്കെയോ പറയണ്ടോ അത് മതി ഇത് മതിന്നൊക്കെ അങ്ങനെ വല്ല നിർബന്ധങ്ങളുണ്ടോ അവിടെ
ഇവിടെ നിർബന്ധങ്ങൾ ഇല്ലെങ്കിലും തന്നെ ഇട്ടേച്ച് പോകാൻ വയ്യാത്തത് കൊണ്ട് അങ് കൊണ്ടു പോകും തന്നെയല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ കൂട ചെറിയ ആളല്ലേ നമ്മള് പോയി ഇച്ചി താമസിച്ചാലും പറ്റില്ല ആ വരണ്ട പിന്നെ ഒരാളെ കൊണ്ട് മ്മിന ഒരാള്
അപ്പ പിന്ന മൂന്നു പേര കൂടെ കൊണ്ട്
ആ മൂന്ന് പേരൂടെ പോന്നു എല്ലാരൂട ഒന്ന് കേറി ഇറങ്ങി ഒരു റൗണ്ട് ന്ന് വെച്ചാ അവർടെ ഇഷ്ടത്തിനുള്ളത് വാങ്ങിക്കുന്നു ഇങ്ങ് പോരുന്നു
പിന്നെന്താണ് വേറെ മഴ മഴ ഒ ജൂൺ ഒന്നിന് തന്നെ തുറക്കുമായിരിക്കുംല്ലേ?
ജൂൺ രണ്ടാം തീയതിയാണ് നമ്മുക്കൊക്കെ
രണ്ടാം തീയതിയോ?
ആ ആ ഇവിടെ രണ്ടാം തീയതിയാണ് തുറക്കുന്നത്.
ല്ലേ ഉം ഇവിടെക്കൊന്ന് ഒന്നാം തീയതി തന്നെയാണ് ഇതുവരെ പറഞ്ഞുള്ളത് ട്ടോ ഇനി വെല്ല മാറ്റണ്ടോന്ന് അറിയില്ല.
ആഹ് ഇവിടെ രണ്ടിനാ ഓപ്പൺ ഡേ പറഞ്ഞേക്കുന്നെ. മൂത്ത ആക്ക് രണ്ടാം തീയതി ഏളയാ എട്ടാം തീയതി
ആ ആ വ്യത്യാസ മു മൂ ത്താളിപ്പോ തേടിലേക്കായിരി
ആം തേടില് യു കെ ജി യില്
ആഹ്
ഉം അടുത്ത വർഷം കുഞ്ഞതിനെ പ്ലേ സ്കൂളിലോട്ട്
അതേല്ലെ ന്നാ പിന്നെ ഫ്രീ ആയല്ലോ
അതെ അതെ അതെ ഫ്രീ ആയിന്ന് പറയാ എന്നാലും നമ്മള്
അത് കഴിഞ്ഞാൽ അവർ എല്ലാം അപ്പോഴും നമ്മള് പെൻഡിങ്ങുള്ള വർക്ക് ചെയ്യാന്നുള്ള മ്മള് ചെയ്യാ അതാണ് നമ്മ ഫ്രീ ആയിരിക്കണ സമയം പിന്നെ വേറെന്താണ് ചായകുടി കഴിഞ്ഞോ ചക്ക കൂട്ടീട്ട്?
ആ നമ്മുടെ പരിപാടിയെല്ലാം ഇല്ലാ ഞാന് പോയിട്ട് വന്നപ്പോ കൊറച്ച് സ്നാക്സ് ഒക്കെ മേ ച്ചോണ്ട് വന്നായിരുന്നു ഉം അത് ഇരിപ്പുണ്ട്
ആഹ് ഇപ്പോ ഒരാഴ്ചായിട്ട് ഞാനതിങ്ങനെ സ്ടോപ്പ് ചെയ്തവേച്ചിരിക്കയാ പേടിച്ചി മോനെ പേടിച്ചിട്ട് അങ്ങനെ ഓയിലുള്ളത് ഒന്ന് കൊടു കരുതുന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവനാ അതി
മെയിൻ സർജറി ആയിരുന്നോ അതോ കീ ഹോളോ പോലെനിക്കോ
കീഹോളല്ല ഓപ്- ഓപ്പൺ സർജറിയന്ന്യാണ് അതെ അവൻക്ക് മ്- അപ്പന്റി സൈറ്റിസം മാത്രൊല്ല അയിന്റെ കൂടെ അപ്പന്റി സോലിത്തെന്ന് പറഞ്ഞിട്ടേ അഎന്തോ വേസ്റ്റ ഇങ്ങനെ കട്ടാ പിടിച്ചു കല്ല് പോലെ അയി എന്നോ ആണ് അപ്പൊ അതുകൊണ്ടാണ് അനക്ക് എമർ- ൻസിയാട്ടാ ആ ചെയ്തത് അപ്പൊ അങ്ങനെ ഒക്കെള്ളെ പ്രശ്നങ്ങൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് അറിഞ്ഞത കൊണ്ട് അത്ങ്ങനെ ഒരു പരിഹാരം ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകണെങ്ക പിന്നെ പൊട്ടൊക്കെ ചെയ്യോ ത്രപ്പന്റെ സെറ്റ അതൊക്കെയാണ് ടെൻഷൻ ഇതിപ്പൊ അങ്ങനൊന്നും ഉണ്ടായില്ല നമ്മൾ അറി- അറിഞ്ഞതുകൊണ്ട് വേഗം അതിനുള്ളൊരു പരിഹാരം കിട്ടി
ആഹ
പിന്നെ വേറെ എന്താണ്
മറ്റേ വിശേഷം നമുക്ക് ഇങ്ങക്ക് അവിടേ എങ്ങനെയാ സ്കൂൾ ബസ്സാണോ നപ്പോ
സ്കൂൾ ബസ്സാണ് സ്കൂൾ ബസ്സെന്ന് വെച്ചാല് ഇപ്പൊ മോനെ ചെറിയ ആളെ ചേർത് ശരിക്കും അടുത്താണ് പക്ഷെ നാഷണൽ ഹൈവേ അങ്ങനെ ആയതുകൊണ്ടും നമ്മടെ എന്താ പറയാ കോയമ്പത്തൂർ മാ- റോഡാണ് അപ്പൊ വല്യ വല്യ വണ്ടികളൊക്കെ ങ ആ ഓെ ഒക്കെന്ന് പിന്നെ സംസാരിക്കാം ഓക്കെ ആ ക്കെ